ഹലോ
ഹലൗ
കേക്കാമ
ആഹ കേക്കുന്നു
ഉം
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
സുഖം പ്രത്യേകിച്ച് വിശേശൊന്നുല്ല ഇവടെ ഭയങ്കര ചൂടാണ് മഴയുണ്ടോ അവിടെ
ഫുഡക്കെ കൈ ച്ചോ
ഇല്ലല്ല കഴിക്കാണ് കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ സ്പെഷ്യലാണോ ഉച്ചക്ക്
ഇല്ലല്ല സാദാ ചോറ് മയല്ലല്ലേ ചൂടാലേ
അവിടെ ഭയങ്ക ഇവിടെ ചൂട അവിടെയൊ
ഇവിടേം ചൂടാണ് മഴയൊന്നില്ല
ഉം ഉം
അലും ചൂടൊന്നില്ല ഇപ്പൊ ആദ്യത്തെ മറ്റെ ചൂടൊന്നില്യ മഴക്ക് എടക്ക്ണ്ടാവാറ്ണ്ട്
ആഹ് ആ ആ
പിന്നെ എന്തേ വർക്കേയ്ണ്ടോ
എന്തേത്
വർക്കെന്തേ ചെയ്യ്ണ്ടോയിക്ക
ഒന്നുല്ല പഠിക്കാ
ഏഹ് എന്താ പഠിക്ക്ണെ ഏഹ്
എന്തേയ്യ്ന്ന്പ്പം
ഞാന് ഒന്നും ചെയ്യ്ണ്ല്ല
ആ ആ പിന്നെ എന്താ പ്രത്യേകിച്ച്
പ്രേത്യേകിച്ചെന്താ പിന്നെ ക്ലാസോക്കെ കഴിഞ്ഞ് കേട്ടോ കഴിഞ്ഞോ
ആ കഴിഞ്ഞ്
ആ എപ്പാ ആ
ഉം ഉ പിന്നെന്താ കുക്കൊക്കെ ചെയ്യോ
ആ ഒക്കെ കൊറച്ചൊക്കെ ചെയ്യും
ആ ഉ
പിന്നെ ഫുഡൊക്കെ എല്ലാ ഐറ്റംസ് ഇണ്ടാക്കല്ണ്ടോ
എന്താ
ഫുഡൊക്കെ എല്ലാതും ഇണ്ടാക്കോയ്ച്ചാ ആ പിന്നെ കൃഷിയെ ണ്ടോ
ആ ചീര വാഴക്ക
ഏ
അവിടെയോ
ഇവിടെ വാഴെ മാത്രം
ആഹ ആഹ
ഉഹ
പിന്നെ ഹസ്ബൻഡ ഒക്കെ എന്ന്ത്
ന്താ കല്യാണം കഴിച്ചിട്ടില്ല
ആഹ ആഹ ആഹ
ഉം
പിന്നെന്താ വിശേഷം അവിടെ എല്ലാവർക്ക സുഖണോ
ആ സുഖാണ് കുഴപ്പൊന്നുമില്ല പിന്നെ ബടതി കൂടെ ആടെ ക്കൊക്കെ പൊളിക്കാനൊക്കെ വരലണ്ട് ആ തെരലുണ്ട് ആൾക്കാരൊക്കെ ഇപ്പൊ പടെ പൊടിയൊക്കെ ആയല് ഭയങ്കര അലർച്ചിയാണ് ആ് അപ്പ അതും പൊടിക്കലൊന്നുമല്ല എവിടെ അടുത്ത കൂടെ കാ പരൊക്കെ പൊിക്ക ക്ക ഇക്ക പൊളിക്കാൻ വല്ലേ മട അലർച്ചിയൊക്കെ ഇട്ട്
ആഹ ആഹ ആഹ
ഉഏ പി അപ്പ ഞാനാും പൊളിക്കലൊന്നുംില്ല അത അതക്കൂടെ വരലൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ബട് പലാസ്റ്റിക്ക കണ്ടാ പിനെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്
ആ
പ്ലാസ്റ്റിക് നമ്മക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും.. ഫ്രീ ആ വില കുറവിനു കിട്ടും ഇണ്ടാക്കണ സ്ഥലം അല്ലെ. ഹിന്ദി കാരൊക്കെ പണിക് ഒകെ നിന്നട് ഇണ്ടാക്കണ കാണാൻ നല്ലതാ
ആ ആ ആ
ഇരുങ്ക
ആ ആ ആ
പാത്രങ്ങൾ ഒകെ നല്ല
ആണോ അവിടെ അടുത്താണോ
ആഹ് അവിടെ കുറച്ചാടുത്ത അടുത്താണ്
മം മം എന്ന് പോവോ അതോ
ഞങ്ങൾ പോകലൊന്നുമില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ ഞാൻ ആലോചിച്ചു നോക്കി ഞാൻ പോകലൊന്നുമില്ല പക്ഷെ ഇവിടെ എന്ത് കൊറെേ ആൾക്ക ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് അതിന്
ആണോ ആ ആഹ
മഴയൊക്കെ ആയാൽ ഇതിലെ ക വെള്ളം നിറയും ആകെ വെള്ളം കാണാൻ നല്ല ഭംഗിയാണ് ചെപ്പാടൊക്കെ മൂടിക്കും എന്ത്‌തൊക്കെ ഉം
പി
തോടും കുളം ഒക്കെ ഉണ്ട് ഒക്കെ നല്ല വെള്ളാണ്
ആ ആഹ
നിങ്ങടെ അവിടെ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ തോടും കൊളക്കണ്ടോ
ഇവിടെ റോഡ് സൈഡ് ആയണ്ട് കുഴപ്പമില്ല അല്ലാതെ ഇവിടുന്ന് കൊറച്ച് അച്ചോട്ട് പോുമ്പോൊക്കെ കുറവ് - എല്ലാം ഉണ്ട്
വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടന്ന അങ്ങനത്തെതൊന്നുംല്ലല്ലോ ഇവിടെ വേനൽക്ക് രണ്ടു മാസക്ക ബുദ്ധിമുട്ടായി തരാ അല്ലാത്തപ്പ കൊഴപ്പൊന്നുമില്ല മഴത്ത കൊഴപ്പൊന്നുമില്ല
പിന്നെ അങ്ങനെ വിഷയംൊന്നുമല്ല ചൂട് വരുമ്പോ വല്ല ഇത് പനി ഇപ്പൊ ഭയങ്കര പനിയും ചൂടിന്റെ ചൂടരു ഒക്കെ ഉണ്ട് കുറച്ച് വിഷയം
ആഹ
ഉം
പിന്നെ എവിടെ ആരൊക്കെയ ഉള്ള വീട്ടിൽാരൊക്കെയ ഉള്ള
വീട്ടില് അച്ഛൻ, അമ്മ, രണ്ട് ചേച്ചിമാര് അവിടോ
ഇവിടെ അമ്മ, അപ്പ ഇക്ക രണ്ട് കക്ക് ആൾക്കാരുണ്ട് താഴത്തുണ്ട്
ആഹ ആഹ്
ഒക്കെണ്ട് എന്നിട്ടേ ഇല്ലല്ല പണിയൊക്കെ എങ്ങനെ വീട്ടില് പണികളൊക്കെ നേരത്തെ കഴിയോ ഫുഡ്ുണ്ടാക്കണം ഒക്കെ
ഫുഡ ഉണ്ടാക്കല്
ഒക്കെ നേരത്തെ കയ്യലുണ്ടോ പണി ക്കന്നെ ത്തെ കയിച്ചനത് ഏത്
കഴിയതൊന്നരയക്കെ
ഷെ ഇവിടേം അത്രെക്കവും പന്ത്ര ഒരു മണിയ കയും ഉം
എ ആമ്പത്തെ എണ്ണിക്കത്തോള്ള് അപ്പൊ പിന്നെ ലെറ്റവും
ആഹ് ന്നെയ അമ്മക്കൊക്കെ എന്തെമു പണിണ്ടോ
ആഹ് ജോലിണ്ട്
ഏ എന്താച് ചെയ്ണെ
ലോട്റി ഫാഗി കുറിയില്ലേ അതിൽ അമ്മെ ആ കടെ ആ
അപ്പൊ രാവിലൊന്നും ആരുംണ്ടാവുലലെ വീട്ടില്ന്നും
അ ഞങ്ങൾ സീയപ്പം
ഏഹ്
ഉംഹ് ഉമ്മായും വാപ്പായൊക്കെന്തേയ്യ്ന്ന്
ഓൽക്കെല്ലാരുപട്ടൊന്നുല്ല ഉത്തശിന്റെ പണിയെ ന്നീന്നു ആദ്യോക്കെ. ഇപ്പ പിന്നെ കാര്യപെട്ടൊന്നുല്ല
ആഹ് ആഹ് ആഹ് പിന്നെന്താണ് സിനിമയൊക്കെ കാ
ഫുഡ്കൊക്കെ എന്താള്ളെ
ഓ
ഫുഡക്കെ എന്താ എള്ളെ ഉച്ചക്ക് വരെ
ചോറ് മീൻകറി മീൻ വറുത്ത്
ആഹ
ഇം പിന്നെ മൂവിയൊക്കെ കാണാറുണ്ടോ
ആഹ് കാണാറിണ്ട്
ഉം
ഉം പിന്നെ പിന്നെ ഇത് കൊറച്ച അങ്ങോട്ട് പോയാലരു ഉ മലയക്കെ ഇണ്ട് ഇവിടെ കോറയും ഒക്കെ
ആ
കാണാന് ഒരു കുന്ന് കേയറി പോണം നല്ലരു രസാണ് പോയ വെയില് അതൊക്കെ നല്ല ചൂട്ണ്ടാവും വൈകുന്നേരം ഇങ്ങനെ പോയാ നല്ല കാണാൻ നല്ല ഭംഗിയ
ആന്നോ
വല്യോരു കോറിയിണ്ട് പിന്നെ രണ്ടു തരം കോറിണ്ട് വിട്ടതിന്റെ ഒണ്ട് മറ്റേത് ഇല്ല വെള്ളണ്ട് ഡയില് നല്ല ആഴ ഒണ്ട്
ഓ ഓ
ആ
പോവെന്നതോ എടക്
ഏപ് പോവും കണ്ട ഒരു പേടിയാവും നല്ല ആയണ്ടായിക്കെ ന്നെ മുകളിൽ നിന്നങ്ങട്ട നോക്കിയാലൊരു നല്ല ന്താണ്
ഉം എങ്ങനെ പോകുമ്പോ ഒറ്റക്ക് പോവാ അതോ
എല്ലാ സുഖട്ടന്ന അര ലൈറ്റ്ക്കെണ് ചെലപ്പ അങ്ങനെ കേറാനൊക്കെ പോവും
ആ അ അ
പിന്നെ അവിടെ ശീരകൃഷിയൊക്കെ ആരാ എണ്ടാക്കല് ചീര കൃഷിയക്കാര എണ്ടാക്കല്
അമ്മുമ്മ
ആഹ
ഇം അമ്മൂമ്മക്ക് കടയൊക്കെ ഒണ്ട് അപ്പൊ കടയും വീടും ഒന്നിച്ചായോണ്ട് എല്ലാം കൂടെ
ആ
ഉം
പിന്നെ എ ടൗണിലാണോ ഇതൊക്കെ വീടൊക്കെ അതോ ഉള്ളിലോ ടൗണിലാണല്ലേ
ഉം ഉം അവിടെ ഉള്ളിലാണ്
അപ്പൊ ബസ് എല്ലാംണ്ടാവൂല്ലേ അല്ല എപ്പോളും
എപ്പഴുണ്ട്
ആ പിന്നെ സ്കൂളൊക്കെ അവിടെ അടുത്ത് തന്നെ ആവൂല്ലേ
ആ അടുത്തടുത്ത
പിന്നെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ടൗണൊന്നല്ല കുറച്ച ഉള്ളിലക്കെ ബസ്സൊന്നും ഇണ്ടാവൂല എപ്പഴെങ്കിലുംഒക്കെ മൂന്നോ നാലോ നേരം ഓരോ ബസ് ബസ്സ് ഉള്ളൂ ഏ ഇപ്പൊ നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്ടുക്കാലും അങ്ങാടി ടേക്കൊക്കെ പോണെങ്ക
ഉ ഉ കടയൊക്കെ ദൂരാണ്
ആ കട പിന്നെ ചെറിയ പീഡക്കലോ ക്കെ ഉണ്ട് എന്നാലും ഞമ്മൾക്ക് അവിടെ വില കൂടുതലൊക്കെ ഉണ്ടാവും ക്കാരം ടൗണത്തിലേറേ
ഓ ഓ ഓ
ഉം നമുക്ക് വേണെങ്കിൽ വാങ്ങിയിട്ട് ചെയ്യാം തോനെ നമ്മള് എടുക്കണ ചങ്ങീന നമ്മള അങ്ങാടി
ആ ആ ഉം
അങ്ങാടികൊക്കെ അങ്ങനെ ഓട്ടോ വിളിച്ചിട്ടാ അങ്ങനെ പോവണം പോ ഭയങ്കര ഉ
ഉ ഉഉം ഉ
പിന്നെ എന്തൊക്കെയാങ്ങട്ട്
പിന്നെ
ഉച്ചക്ക ഉരങ്ങാറില്ലേ
എന്താ
ഉച്ചക്ക് ഒറങ്ങനെയൊക്കെല്ലേ ചോയ് ക്ക ആ യാത്ര ഏതൊക്കെ പോവാൻ ണ്ടോ
ആ ഉണ്ട്ണ്ട്
ആ
ആ
ഫാമിലി ആയിട്ട് പോകലാണോ
ആ അല്ല ഫ്രെണ്ട്സ് ഒക്കെ ആയിട്ട് ഫാമിലി എല്ലാർക്കും ബിസി
ആ
ഉംമ് ഉം
ന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട്
ആ ആ ശരി